ഹലോ അസ്സലാംമു അലൈക്കും ആഹ് കേക്കുന്നുണ്ട്
ആ വലൈക്കും മുസ്ലാലാം എന്തൊക്കെണ്ട് വിശേഷം
ഏഹ് റാഹത്തെന്നെ ഇങ്ങക്കോ
സുഖാണ് സുഖാണ് എന്തെല്ലാ അവടെ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ചായെക്കെ കുടിച്ചോ
ഇല്ലേ ചായ കുട്ച്ചിട്ടില്ല നിങ്ങള് ചായകുട്ച്ചോ
ആഹ് ചായൊക്കെ കുടിക്കാള്ള ഇതിലാണ് പിന്നെ എന്തേലൊക്കെ കടികളൊക്കായിട്ട് ണ്ടാക്കണം അപ്പൊ അതിന്റേതായിട്ടുള്ള പണികളിലാ
ഓഹ് എന്താ എന്ത് കടിയാണ്ടാക്കുന്നേ സ്പെഷ്യല്
സ്പെഷ്യലായിട്ട് പിന്നെ ഇന്നവര്ക്ക് പിന്നെ കസ്റ്റാർഡ് വേണം എന്ന് പറഞ്ഞേ ഞാൻ പറയേ അത് മയല്ലേ ചൂടുള്ള എന്തേം ഇണ്ടാക്കാം പറ്ഞ്ഞ് അപ്പൊർ പർഞ്ഞ് വേണ്ട കസ്റ്റാഡ് ഫ്രൂട്ടസൊക്കൊറ്റാണ്ട് ഉമ്മിണ്ടാക്കേരി പർഞ്ഞ് അപ്പ പിന്നെ അവർക്ക് ഇഷ്ടാതാണെങ്കി അതാവാ വിചാരിച്ച് അതായാ ഒന്നൂടെ എളുപ്പാണല്ലോ
അതെങ്ങനെ കസ്റ്റാഡ് ഇണ്ടാക്കാ
കസ്റ്റാർഡ് നമ്മളെ ഫ്രൂട്ട്സലാഡൊക്കെ പോലെ കൊറ്ച്ച് ഐസ്ക്രീമും പിന്നെ കാസ്റ്റാർഡിന്റെ ഒരു പൗഡർ ഇണ്ട് ഒരു നമ്മള് ഷോപ്പിൽ ന്നൊക്കെ റെഡിമെയഡ് ആയിട്ട് വാങ്ങാൻ കിട്ടും ഒരു മഞ്ഞ കളറ് പൗഡറ് അത് പാലില് നല്ല പോലെ ഏഹ് കലക്കീട്ട് ഏഹ് കുറുക്കി എടുക്കാ എന്നിട്ട് ട്ട് അത് ചൂടാറീട്ട് പിന്നെ അത് ഫ്രിഡ്ജ് വെച്ചിട്ട് നല്ല പോലെ തണ്പ്പിച്ചിട്ട് പിന്നെ നമ്മള് ഫ്രൂട്ട്സ് ഇണ്ടല്ലോ ഉറുമാംമ്പഴം ആപ്പിള് മാങ്ങ പഴം ഇങ്ങനെ ഐറ്റംസുകളൊക്കെണ്ടല്ലോ പുളി പും ഇതൊന്നും ഇല്ലാത്ത ഫ്രൂട്ട്സ്‌കളെ ആ അതെടു ത്തിട്ട് നമ്മള് നല്ല നൈസായി എര്ഞ്ഞ് ഫ്രൂട്ട്സ് ലാഡെക്കോക്കെ എരിയല്ലോ നമ്മള് അതുപോലെ എരിഞ്ഞിട്ട് മാറ്റിവെക്കാ എന്നിട്ട് ഈ ചൂടാറിയ ഇഹ് നമ്മള് പാലിലിട്ട് തളിക്കുമ്പോത്തെ ചൂടാവു അല്ലോ തളിപ്പിച്ചെടുക്കുമ്പോ കസ്റ്റാർഡ് ഒക്കെ ആഹ് അത് പിന്നെ തണുപ്പി ച്ചേന് ശേഷം അയ്ലേക്കിട്ടിട്ട് ഐസ്ക്രീമും കൊറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് ഫ്രൂട്ട്സ് സലാഡ് പോയ്ട്ട് സെർവ് ചെയ്യാം അത് പിന്നെ നമ്മള് ചൂടത്തൊക്കെ സൽക്കാരങ്ങളിലൊക്കെ ഇണ്ടാവാറുണ്ട് നല്ല എളുപ്പം ഇണ്ടാക്കാം വല്യ പണിയൊന്നു ഇല്ല ആ പാലിലാ പൊടി ഇട്ടായിട്ട് ഒന്ന് കുറുക്കി എടുത്താ മതി എന്നിട്ട് അത് തണുപ്പിച്ചിട്ടാണ് ഫ്രൂട്ട്സ് ഇടാ
ആഹ് നമ്മള് അത് അത്ണ്ടാക്കലില്ല ഫ്രൂട്ട്സ് സലാഡ് ഇണ്ടാക്കലുണ്ട്
ആഹ് ഇണ്ടല്ലേ ആഹ് അത് ശരി ആഹ് ഫ്രൂട്ട് സലാഡ്ന്ന് പറയ്മ്പോ ഐസ്ക്രീമിലോട്ട് ഇടാ ഇടാ ഇതെന്ന് പറയണത് ഈ കസ്റ്റാഡിന്റെ ഈ ഒരു ഇഹ് ഇത് ഉണ്ടാവും പിന്നെ നമ്മള് ഐസ്ക്രീമും ഇടും എന്നിട്ട് പിന്നെ ഫ്രൂട്ട്സു ഇട് ആ എ ഇത് രണ്ടിനും വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് രണ്ടും കൂടി മിക്സ് ഐസ് ക്രീമും ഈ കസ്റ്റാർഡും കൂടെ മിക്സാക്കുമ്പം വേറെ ടേസ്റ്റ് കിട്ടും അതാണ് ഞങ്ങള ഇവിടേക്കെ അങ്ങനെ സ്ഥല് കാര്യങ്ങളിലൊക്കെ അങ്ങനെ രണ്ടും കൂടെ മിക്സ് ആക്കീട്ടാണ് നമ്മള് ഫ്രൂഡ്സ് ഇടാ
ആഹ് നമ്മള സൽക്കാരങ്കില് മുട്ട മാല അങ്ങനത്തെല്ലാ ഉണ്ടാക്കലുണ്ട്
ആഹ് മുട്ടമാല അല്ലെ ആഹ് അതൊക്കെ എങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ ചെലപ്പോ നിങ്
മുട്ടമാല പക്ഷെ ഉമ്മാമാര ഉണ്ടാക്കല് ഞാ ഞാനല്ല എന്നാലും അ കൊറച്ചെല്ലാം അറിയാ അഹ അയ്ന് ന്റെ റെസിപ്പി കൊറച്ചറിയാം താറാവ് മുട്ടയാണന്ന് എടുക്കുവ എന്നിട്ട് വെള്ള വെള്ള വേറയു മഞ്ഞ വേറയു ആക്കീറ്റ് അയ് ഇത് മൻ ആഹ് മഞ്ഞേൻ്റെ അകത്ത് കൊറച്ച് പഞ്ചസാര് യും ഏലക്കായ് ആഹ് ഏലക്കായ് കൂട്ടുനോ തോന്നുന്നേ ഏലക്കായ് പൊടിച്ചത് ആഹ് അതെല്ലാം കൂട്ടിട്ട് മിക്സ് ആക്കീട്ട് അഹ് ഒര് ഏയി അയിന്റെ ഒരു ഇതുണ്ട് ഒന്നാനെ ഹ ട്ടി അയിന്റെ ഒരു ബൗൾ ഇല്ലേ ഏഹ് എ ആഹ് അ ആഹ്
എന്ന് പറയ്മ്പം ഇതൊര് അപ്പം പോലെയാണ് അല്ലെങ്കില് ഇത് എങ്ങനെയാണ് സ്‌നാക്‌സായിട്ടാണാ നിങ്ങള് കൂട്ടല്. അതായത് എണ്ണക്കടി തുപോലെ എണ്ണയിലിട്ട് പൊരിക്കുന്നതാ
ആഹ് മുട്ടമാല എണ്ണ എണ്ണേ ലിട്ടിട്ട് പൊരിക്ക തന്നെ വേണ്ടിയെ ആ മുട്ടമാല മാലയായിട്ട് വേണ്ടി ക്കു അത് എണ്ണേലിട്ട് യ്തതാണ് അയ്നൊര് ഏഹ് എണ്ണ വ ടിയ ഒര് മൂടി പോലത്തെ ഒരു സംഭവം ഒണ്ട് അതിന്റെത്താണി മിക്സല്ലാം ഒഴിച്ചിട്ട് ആ ഒര് അയ് ആ രൂപത്തിലാക്കുക. ആ അവരാകുന്ന അഹ് അവരാക്
അഹ് ഹേ ഞാ ഞാനേ കേട്ടിട്ടുണ്ട് മുട്ടമാലന്നൊക്കെ കേട്ടിട്ടെ നമ്മുക്ക് യൂട്യൂബ് ബിലൊക്കെ ഇപ്പം കൊറേ വ്യൂ വിഭവങ്ങള് ഇങ്ങനെ ഇണ്ടാവുമല്ലോ പിന്നെന്നെ പലേ നാട്ടിലേക്കും പല രീതിക്കാണ് ഓരോന്നിനു പേര് വരാ മനസ്സിലായോ ചെലേപ്പോ നമ്മള് വിചാരിക്കുന്ന ന്താ ഉന്നക്കായാ അങ്ങനെയൊക്കെ അറിയോ സമൂസ ഉന്ന ക്കായ പ്പുവട ആഹ്
ഇവിടങ്ങൊനെ തന്നെ പേര്ന്നെ
ആഹ് അതെ പിന്നെ നിങ്ങള അവിടെയാണോ പത്തലൊക്കെ ഉണ്ടാവണത് പത്തല് മറ്റേ ചക്ക് പത്തിരി നമ്മള് ചെറിയ ഇതാക്കിയായിട്ട് ഇല്ല ആഹ് ആഹ് ബത്തല് എന്ന് പറഞ്ഞത് ഇണ്ട് അത് അതായത് നമ്മളെ കണ്ണൂർ സ്പെഷ്യലക്കെ ആണെ അഹ് മലബാറ് ഭാഗം അത് നല്ല രസ് സാ അതായത് നമ്മള് സാധാ നൈസ് പത്തിരി ഇണ്ടാക്കു അല്ലോ നമ്മള് പത്തിരിപ്പൊടിയോണ്ട് ആഹ് അതുപോലെ തന്നെ വാട്ടിയതിന് ശേഷം അത് ചെറിയതായിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കാ എന്നിട്ട് അത് ചെറിയതാക്കിയിട്ട് നമ്മള ആവി പാത്രം ഉണ്ടാവല്ലോ നൂൽപുട്ട് വെള്ള ഇതൊക്കെ ചൂട്ണ പാത്രം ആവിപാത്രം ആഹ് അതില് വെച്ചിട്ട് ആവീല് വേവിച്ചെട്കാ എന്നിട്ട് നല്ല തേങ്ങ അരച്ച ഏതേലും ഒരു കറി രാവിലത്തേക്കൊക്കെ അവിടത്തെ സ്പെഷ്യലാണതൊക്കെ ഞാനും എന്റെ ഹസ്ബൻ്റു അവിടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോ അവര് അവിടന്ന് ഇങ്ങനെ ഓരോ ഭക് ഭക്ഷണങ്ങള് കൊണ്ടുവരും അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് പറയും
ആഹ് അപ്പൊ അയിന്റെത്ത്ന്നാ കറിയന്ന നിങ്ങള് കൂട്ടു അപ്പൊ ഹസ് സാധനത്തിന് ഒപ്പരം
നമ്മള ബീഫ് പിന്നെ തേങ്ങരച്ച വെക്കും അല്ലെങ്കിൽ തേങ്ങരച്ച കയറയിക്കും ഒന്നുടെ രസം
ഇപ്പൊ നമ്മള് പത്തിരിക്ക്ക്കെ കൂട്ടണം പത്തിരി തന്നെയാണ് അതിന്റെ അതേം ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് അതില് അവര് കുറച്ചും കൂടി എള്ളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് ടും ആഡ് ആക്കും ചെറിയൊരു ചോയ വ്യത്യാസത്ത്ന് ആഹ് അപ്പ ഇത് ഇത്ര വെൽപ്പ ആഹ് ആഹ് അതെ അതെ ഇത്ര വെൽപ്പണ്ടാവുലാ ത്തിരിന്ന് പറയുമ്പോ വെ വട്ടത്തില് അത്യാവ്ശ്യം വൽപ്പം ഇണ്ടാവൊല്ലോ പത്തിരിക്ക് ആഹ് പക്ഷെ ഇത് ചെറിയ്യെ സാനംന്ന് പർഞ്ഞാ ചെറി ചെറീ ഉർളകള് പോലെ ഒരു ബോള് പോലെ ഇങ്ങനെ ന്ന്ട്ടഹ് ചെറിയ രീതിക്ക് അവര് പരത്തല്ല ചെറിയ രീതിക്കൊന്നമർത്തി കൊടു അതാണ് പത്തല്ന്നവര് ടെ പത്തല്ന്ന് പറിം പത്തൽ പത്തൽ
ആഹ് അതെ നമ്മളെല്ലം പ പാ പത്തിരിന്നാട്ട് ന്നാ പറയല് ആഹ്
ക്യിണ്ടോ
മഴ ഇപ്പ ഇല്ല നേര്ത്തിയെരെ ഇണ്ടേയ്ര്ന്ന് നേര് ത്തിന് ഭയങ്കര മഴേനി ഇപ്പൊ യൂണിഫോമെല്ലം കുട്ട്യാളെ ഒ ഒണങ്ങാനെല്ലാം ഭയങ്കര പണിയല്ലേ
ആഹ് പറയാൻണ്ടോ അതായത് പിന്നെ ഇപ്പൊ വാഷിംഗ് മിഷീനൊക്കെ ഇള്ളത് കൊണ്ട് ഈ കാലത്ത് കൊർച്ച് മുന്നൊക്കെണ് നമ്മളെ ഉമ്മമാരൊക്കെ എന്താര്ന്നു ചെയ്തിര്ന്ന് മ്മ് മ്മച്ചിക്കെ ഇപ്പളും പറയും അടുപ്പിന്റെ മേലെയും പിന്നെ അർഞ്ഞാ അന്നൊന്നും ചിക്കാനും സ്ഥലണ്ടാവുല്ലല്ലോ പണ്ടൊന്നും ഒര് ദിവസം ഇത് ഈ ഒണക്കാതെ നി ക്കുമ്പൊരുമാതിരി സ് സ്മെല്ലുആണ് ഈ വസ്ത്രത്തിന് അല്ലെങ്കിപിന്നെ അലക്കാതിരിക്കണം അതെ അതെ ഓ പറയാൻണ്ടോ ആഹ് ഇന്നറുകളൊക്കെ നല്ല നമുക്ക് ഒണങ്ങാതെ നിവർത്തി ഇല്ലല്ലോ പിന്നെ മ ക്കള് സ്കൂൾള് പോവുമ്പോ യൂണഫോം ഒക്കെ നിർബന്ധണ് ഇതൊക്കെ ഇപ്പൊ രണ്ട് കൂട്ടെക്കെള്ളത് തുകൊണ്ടെന്നെ രണ്ടുസം മൂന്നു സം കണ്ടിന്യൂസ് ആയിട്ട് മഴെയ്താല് ഇത് മാറ്റി മാറ്റി ഇട്ടൊട്ക്കുമ്പൊ ക്കെ അലക്കാനാവ്അല്ലേ
അതെ അതെയാ അപ്പൊ മക്കളെല്ലാം എത്രേല്ലാ പഠിക്കുന്നത് നിങ്ങളെ മക്കള്
മൂ മൂന്നിലാണ് വലിയ ആള് പിന്നെ അതിന്റെ തായെ രണ്ടാം ക്ലാസ്സില് അതിന്റെ തായെ അംഗൻവാടില് അങ്ങനെ അങ്ങനെ അഹ് ഒക്കെ അടുത്തടുത്ത് ഡെലിവറി ആയിരുന്നു ഇൻക്ക് അപ്പം അതൊക്കെ മൂന്ന് പ്രസവം ഈ ഒര് ഏജിന്റെ ഉള്ളിലെന്നായിട്ട് കഴിഞ്ഞു ഇനിയിപ്പ കൊറച്ച് കഴിഞ്ഞാല് നമ്മള് കൊ ർച്ച് ഫ്രീ ആയല്ലോ ഇപ്പൊ കൊർച്ച് റിസ്ക്ക് ഇണ്ടാവും അവരെ വളർത്താന്
അതെ അതെ ഹ് അപ്പൊ അ അംഗംവാടിയിലെല്ലം
ആഹ് പോവും പോവും മടിയൊന്നുല്ല മടിയൊന്നുംല്ല ഇഷ്ടാണ് ആക്ക് പോവാന് ഇന്നവ് രാവിലെ തന്നെ എന്നെക്കാട്ടിലും മുന്നെ അവള് നീച്ച് പിന്നെ ഇന്നോട് പറയുംഉമ്മി പോവല്ലേന്നെയ് ക്ക് എട്ടര ആവുമ്പോത്തിന് അവക്ക് മാറ്റി നിക്കണം പിന്നിം ചെലപ്പോ ഇൻക്ക്യാവും നല്ല മഴെക്കാവുമ്പൊ കൊണ്ടോയാക്കാണല്ലോന്ന് വിചാരിച്ചിട്ട് മടി വെരാ പിന്നെ ഞാ മടി കണക്കാതെ കൊണ്ടോയാക്കാറാ ഇഷ്റ്റാണ് കാരണോം ഫ്രണ്ട്സെല്ലക്കായിറ്റ്ണ്ട് ന നാലുസംന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയപ്പോ നല്ല ഫ്രണ്ട് സെല്ലക്കായിട്ട്ണ്ട് അപ്പന്നെ പിറ്റേ ദിവസം പോവണംന്ന്ള്ളെ ഒരു ഇതെയ്ക്കാരം പിന്നെ പർഞ്ഞയ്ച്ചില്ല
അപ്പൊ അയ് അരിയത്തില്ലേ അംഗമ്പാടിയെല്ലം വെരോ ന്നിങ്ങള്
ആഹ് അട്ത്തെന്നെ അട്ത്തെന്നെ അട്ത്തന്നെ അട്ത്തന്നെ ഒരു അഞ്ച് മിൻറ്റ് ദൂരം അത്രേ ഒള്ളൂ
ആഹ് ന്നാ പിന്നെ പ്രശ്ന ഇല്ലല്ലേ പേടിക്കാന് ഇല്ലാലോ കൊറേ ദൂരെയാവ് അല്ല നമ്മക്കൊര്
ആഹ് ടെൻഷനാണ് അതന്നെ ഇനിയിപ്പ എ ന്തേ ഇണ്ടെങ്കിലും കൂടെ നമ്ക്ക് അളി അറിയുന്ന ടീച്ചേഴസ് ഒക്കെന്നെയാണ്
ആഹ് ആഹ് ഓ നിങ്ങളെ പഠിപ്പിച്ചെ നിങ്ങളെല്ലാം പഠിപ്പിച്ച ടീ
ആഹ് അതെ അതായത് ഞാന് ഇന്റെ ഹസ്ബൻഡിന്റെ നാടും ഇന്റെ നാടും ഒക്കെ എവടെന്ന്യാണ് അപ്പൊ ഇൻക്ക് ഞാന് വടെ എൽ പിൽ എഹ് യു പി പിന്നെ അതുപോലെ മദ്രസ എല്ലതും ഇവിടെതന്നെ നമ്മ്ളെ നാട്ടിലെന്നേണ് അപ്പ ടീച്ചേഴസിനെയൊക്കെ നമ്മക്ക് പരിജയള്ള ആൾക്കാരെന്നെ എല്ലാരും
ആഹ് ആഹ് ആഹ് അതുപോലെ ഹാ എ എന്നെ പഠിപ്പിച്ച ടീച്ചറ് എല്ലെ എന്റെ മോളി ഇപ്പം പഠിപ്പിക്കുന്ന്ണ്ട് അ പ്പ അതാ അത്ഭുതം അവരിന്നും അവിടുന്ന് പോയിട്ടില്ല അപ്പൊ ടീച്ചറ്മാര് പറയും നിന്നെ ഞാൻ പണ്ട് പഠിപ്പിച്ചതല്ലേ അപ്പൊ നിന്റെ മോളി ഇപ്പൊ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവരി
അതെ ആഹ് ഓർക്കിഷ്ടാണ് കാരണം നമ്മള് ന നമുക്കും ഒരിഷ്ടമാണ് കാരണം നമ്മളെ മക്കളെ നമ്മള് പഠിപ്പിച്ച ആൾക്കാര് തന്നെ പഠിപ്പിക്കുമ്പോളേ നമുക്കും ഒര് ഇഷ്ടമാണ് കാരണം ഒരു സാഹചര്യം കൊണ്ട് ആവണതായിരിക്കും കാരണം ചിലപ്പോ അപ്പോള് അവര് റിട്ടേൺ ആവാനൊന്നും ആയിട്ടുണ്ടാവില്ല
ആഹ് അവര് അന്നേരം ചെറിയ വയസ്സ് ഇരിക്കൂനെ ആഹ് അല്ല നമ്മളെ പഠിക്ക പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ചെറിയ വയസ്സ്
ആഹ് ചെറിയ വയസ്സാണ് ഇപ്പൊക്കെ വയസ്സായി എയിജായി എന്നാലും പിന്നെ ഗവൺമെന്റ് ജോലിയൊക്കെ ആവുമ്പം അവല് ക്ക് ഇത്ര വയസുണ്ടല്ലോ അത് വരെ അവർക്ക് വർക്ക് ചെയ്യാലോ ഇനിപ്പോ പഠിപ്പ് ഓര്ക്ക് ആഹ് ആദ്യം മുതലേയുള്ള സ്കൂളിലാണെങ്കിൽ ഓൽക്ക് അത്രയും നല്ലതാണ് കാരണം അവിടെ എല്ലാരുമായിട്ട് പരിചയം കാര്യങ്ങളൊക്കായി അവിടെ അടുത്തുള്ള ടീച്ചേഴ്സ് തന്നെയാണ്
ആഹ് ആഹ് അപ്പൊ നിങ്ങള് എത്ര വരെയാ പഠിച്ചത് ഇപ്പോ
ഞാന് പ്ലസ്ടു കഴിഞ്ഞു പിന്നെ ഞാന് പാരാമെഡിക്കൽ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഡി ആർടി എക്സറേന്റെ ഇത് അത് എടുത്ത് പഠിച്ചു അത് കംപ്ലീ റ്റാക്കി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് പിന്നെ പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നും പോയിട്ടില്ല അതായ ത് അതിന്റെ ജോലിക്കൊന്നും പിന്നെ പോയില്ല
ആഹ് അത്
മക്കളൊക്കെയായി ആഹ് അതെ അതെ അതെ അതെ അതായത് സ്കാനിംഗ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെ എക്സറേ സ്കാനിങ്ങും ഒക്കെ
ആഹ് ആഹ് ഓ ആഹ് അതപ്പോ പോയി പോയിക്കൂടേനെ നിങ്ങക്ക് ഇൻടറസ്റ്റ് എങ്കിൽ പോയിക്കൂടനെ നല്ലല്ലേ ഒരു
പോകാനൊക്കെ ഇഷ്ടം തന്നെയായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ ഇതേപലെ ചെറിയ മക്കളായിപ്പോൾ പിന്നെ അവര് എല്ലാരും ഒന്നിന് ഒന്ന് ചെറിയ ചെറിയ മക്കളല്ലേ ഒരു വലിയൊരു ഇടവേള വന്നില്ല എനിക്ക് വലിയതും രണ്ടാമത്തൊന്നും ഉണ്ടായപ്പോം പിന്നെ അവരെ കാര്യങ്ങളിലായി ശ്രദ്ധൊക്കെ പിന്നെ ഇനിയിപ്പോ അവരൊക്കെ ഒന്ന് കുറച്ചു വലുതാവട്ടെ എന്ന് വിചാരിച്ചു അതുവരെ വീട്ടിലിങ്ങനെ എന്തേലും വർക്കുകളോ പിന്നെ ഞാൻ ടീച്ചിങ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ക്ലാസ്സ് എടുത്ത് കൊടുക്കണ്ട് ട്യൂഷൻ ആയിട്ട് ഓൺലൈൻ ആഹ് ഓൺലൈനിൽ ആയിട്ട് ഒരു അക്കാദമിന്റെ കീഴിലായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ആഹ് ക്ലാസ്സ് ഉണ്ടാവും രാത്രി ഒക്കെ അങ്ങനെയൊക്കെ അപ്പൊ അതിനോട് എന്തേലും നമുക്ക് കിട്ടത്തി എന്നാലും നമുക്ക് ആയിട്ട് വെറുതെ നമുക്കൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല എന്നാലും നമ്മളേതായ രീതിക്ക് നമുക്ക് എന്തെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുകാന്നല്ലേ നല്ലല്ലേ വെറുതേ വീട്ടില് ഇരിങ്ങണേക്കാ നല്ലത്
അതെ അതെ ആഹ് ഓൺലൈനായിട്ടെല്ലാം ചെയ്യുന്നത് അല്ലെ പിന്നെ എവിടേം പോവണ്ട ആവശ്യം
ആഹ് പോവേണ്ട ആവശ്യം ഒന്നുവില്ലല്ലോ ആഹ് അതന്നെ പിന്നെന്ന് പറഞ്ഞാ ഇപ്പൊക്കെല്ലാരും ട്യൂഷൻസ് ഒക്കെ കൊടുക്കണെ ആഹ് പേരൻസ് തന്നെയാണ് മക്കൾക്ക് എത്രത്തോളം വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്ന അത്രത്തോളം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പേരൻസ് ആണ് നമ്മളെ അവസ്ഥ മക്കൾക്ക് വരരുത് എന്നുള്ള ആഗ്രഹിക്കുന്നതാണ് അവര് നല്ല നിലയില് അപ്പൊ ചെറുപ്പം മുതലേ അതിന് അവര് പ്രാ പ്തരാക്കാണ് എല്ലാ പേരന്റ്സും അപ്പൊ എന്തുകൊണ്ട് അതുകൊണ്ട് എന്താണ് ട്യൂഷൻസ് ഒക്കെ നല്ലപോലെ നടന്ന് പോകുന്നുണ്ട് പറയാ അപ്പൊ വെക്കേഷനിലൊക്കെ ഇരുപത്താറോളം കുട്ടികളുണ്ടാരുന്നു
ആഹ് ഓ നിങ്ങള് ഏത് വിഷയവാ ഏത് സബ്ജെക്ടാ അപ്പൊ എടുത്തു കൊടുക്കുകാ
ഞാന് ഒന്നും രണ്ടും എടുത്ത് കൊടുക്കും പിന്നെ ഇംഗ്ലീഷും പിന്നെ ഹിന്ദിയും അല്ലാതെ നോക്കാ ബെയിസ് ആണ് കൂടുതലായിട്ടും കൊടുക്കണേ ചെറിയ മക്കളാവും അപ്പം അപ്പൊ കെ ജി മുതലുള്ള കുട്ടികൾ തന്നെ ഉണ്ടാവും കേസിനേക്കൊക്കെ അപ്പം വലിയ കു ട്ടളാണെങ്കിലും കുട്ടികൾക്ക് അക്ഷരങ്ങളും വായിക്കാനും ഒന്നും അറിയാത്ത മക്കളൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിലൊക്കെ
അതെ അതെ
അപ്പൊ എത്രയോ അഡ്മിഷൻസ് ഒക്കെ അതിലേക്ക് വരാറുണ്ട് ആഹ് അറബി കൊടുക്കുന്നുണ്ട് അറബി ആയിരുന്നു ഇപ്പൊ ഞാൻ വെ ക്കേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെ അറബി ബെയിസ്
അപ്പൊ അതിനെല്ലാം എത്രയാ ഫീസ് വരുക അറബീന്റെ ഫീസ്
എല്ലാ ഇതിനിപ്പൊ ഇനീപ്പോ സ്കൂൾ ട്യൂഷൻ ആണേലും മദ്രസ ട്യൂഷൻ ആണങ്കിലും കേറ്റിന്റെ താണെ അഞ്ഞൂറ് രൂപയാണ് നമ്മള് ഫീസ് പറയുന്നത് ഒരു കുട്ടിക്ക് പറ അഞ്ഞൂറ്
ഓ നിങ്ങൾ അഞ്ഞൂറ് രൂപയുള്ളൂ ഇല്ല ഒ വേറെയുള്ള സ്ഥാപനത്തിൽ ആയിരം എല്ലാം ഇണ്ട് ഇങ്ങനെ ഓരോ മ മന്ത്ലി ഇങ്ങനെ.
ഇവിടെ അഞ്ഞൂറാണ് അത് ഗ്രൂപ്പ് ക്ലാസൈകാരം ഇപ്പം ഇതേ പോലെ ഇപ്പം മാമ്. നിങ്ങള് ഇപ്പോ ഒരു കുട്ട് നിങ്ങളെ കുട്ടിയെ ചേർത്തണേൽ അത് പോലത്തെ കൊറേ കുട്ട്യോള് ഉണ്ടാകും കൊറേന്നാല് ഒരു. ഒരു ക്ലാസ്സില് അമ്മള് പതിനഞ്ച് കുട്ടിയോളാണ് ഉൾകൊള്ളിച്ച ഒരൊറ്റ ക്ലാസ്സില് അതില് ഏറെണ്ട. നമ്മള് രണ്ട് ടൈമിലായിട്ട് ക്ലാസ് എടുക്കും മനസിലായോ അപ്പൊ ഒരു ടൈമില് ഇത്ര കു നമ്മള് ഒരു ടൈമിലിത്ര കുട്ടികള് വെച്ചിട്ട് നമ്മൾ ക്ലാസ്സെടുക്കും.
ആഹ് എന്നാ ശരി ടൈമായി വെക്കട്ടെ.
ശെരിയെന്നാല് ഒക്കെ ഒക്കെ